ഹലോ ഹലോ എന്താവർത്താനം
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങൾ ഹലോ
ആഹ് വിശേഷം ഒന്നും ല്ല സു ഗാട്ടിരിക്കുന്നു സുഖവായിട്ടിരിക്കുന്ന്
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
അവിടെ
സുഖാണ് സുഖായിട്ട് പോണ്റ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു
ഉം ഹ് മക്കളക്കെ ഒറങ്ങിയോ
എവിടെ ഒറങ്ങാറൊന്നും ആയിട്ടില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആവും
ആഹ്
താമസിച്ചാ ഒറങ്ങുന്നേ
ഏഹ്
ഉം ചോറൂണ് ക ഊണ് കഴിഞ്ഞോ എന്നാ എന്നാര്ന്ന്
ഇല്ല കഴിഞ്ഞിട്ടില്ല മോന് ഇപ്പം മദ്രസ ഇട്ട് വന്നിട്ടേ ഒള്ളു
ആഹ് ആഹ് ആഹ് അന്ന എത്രേം താമസിക്കുന്നേ
രാത്രി മോന് ഒമ്പത് മണിയാവും മദ്രസ്സ വിട്ട് വരണെങ്കിലേ
ആണോ രാത്രിയിലാണോ
ആഹ് രാത്രിയിലാ വെൽ രണ്ടാമത്തോന് മദ്രസ്സേ
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരം വൈകും
ആഹ് ആഹ് ആഹ് പിന്നാ ഫുഡ് എന്നാ ചോറാണോ
ആഹ് ചോറും ചിക്കൻ കറിയും പിന്നെ പയറ് ഉപ്പേരിയും
ആഹ് ചോറാരിക്കും വൈകുന്നേരം സ്പെഷ്യൽ ഒന്നും വേണ്ട
ആഹ് അങ്ങനൊന്നും ഇല്ലാ ര ഉച്ചക്ക് വെച്ചതെന്താ അതെന്നെ കഴിക്കാ പിന്നെ ഇല്ലെങ്കില് ഏഹ് പിന്നെ ചോറ് വക്കാ അഥവാ കൊറഞ്ഞാ പിന്നെ ച പ്പാത്തിയോ അങ്ങ നെ എന്തേലൊക്കെ ഒണ്ടാക്കും ചേലെന്നു
ആഹ് ആഹ് ആഹ് ഉം മഴ ഒണ്ടായിരുന്നോ
ഇല്ലേ മഴപ്പ രണ്ട് ദിവസത്തേന് ഇല്ലന്നെ
ആ ഇവിടെയും മഴയില്ല ആ ഇവിടേം നല്ലവെയിലാ അത് നല്ല ചൂടും ഒണ്ട് ആവിയും ഒണ്ട് കൊതുകും ആവിയും എല്ലാം പോകച്ചിലും എല്ലാവാ ഉം ഉം മഴ പെയ്ത് മഴ രണ്ടു ദിവസായിട്ട് ഇവിടെയും ഇല്ലാരുന്നു
ഉം മക്കളെത്ര ആളൊണ്ട്
രണ്ടുപേര്
ആ
മൂത്തയാള് പത്താം ക്ലാസ്സ് കഴിഞ്ഞുനിക്കുന്നു എളയവൻ നാലാംക്ലാസ്സില് ഉം
ക്കൊക്കെയൊണ്ടായേനേ മോൻക്ക്
ൻക്ക് ആം തൊണ്ണൂറ്റിരണ്ടുശതമാനം ഒണ്ടായിരുന്നു അവന് ചേർത്ത് ഇന്നലെ കൊണ്ടുപോയി ചേർത്ത്
ആം പ്ലസ് വണ്ണിനല്ലേ ഉം ആ ആ
ഉം എളേയാള് നാലാംക്ലാസ്സി
ആ ഇവിടെ വല്യോന് ഏഴിലാണ് രണ്ടാമത്തോൻ നാലില് അവിടെത്തന്നെ
അ ആ അമ്പളെ
പിന്നെ ആ മൂന്നും ആമ്പിള്ളേരാ
ആ ആ ആ ഉ
ചെറുതുപിന്നെ അംഗൻവാടിപോകും ഉം ഉം
ഉം കെടന്നോ പിള്ളേരുകെടന്നോ
ഇല്ല അവ് വന്നെട്ട് കെടന്നിട്ടൊന്നുല്ലാ അവിടൊണ്ട് ഓലപ്പവിടെ എഴുതണൊണ്ട് അടെ എഴുതായിരുന്നാണ് ഓനും എന്തെങ്കിലൊക്കെ ബുക്കും പെന്നും ഓനും വേണം എഴുതുമ്പോ ഓല് എഴുതണകണ്ടിട്ടേ ഇല്ല ഇതിലെഴുതണ കണ്ടിട്ടേ അപ്പൊ ഓനുംവേണം
ആ ആ ആ
അപ്പൊ ഞാൻ പഴേ ബുക്കൊക്കെ എടുത്തു കൊടുത്തു ആ കൊഴപ്പില്ല അങ്ങനങ്ങട് പോണ്
ആ ആ ആ ഉം പ്രൈവറ്റുസ്കൂളാണോ അതോ പ്രൈവറ്റുസ്കൂളാണോ ആ
ഞമ്മളിങ്ങനെ ഒപ്പം ഇരിക്കണം
ആ അതെ അതെ അതെ
ഉം ആ അതന്നെയല്ലാ ആ സ്വയം എടുത്തുപഠിക്കാ ആ ചിന്തയൊന്നും ഓൽക്കില്ല
ആ അതെയല്ലേ
ഉം നമ്മളിങ്ങനെ പറയണം എന്നാ പിന്നെയങ്ങനെ.
ആ എല്ലാപിള്ളേരും അങ്ങനെ പിള്ളേരിങ്ങനെ മടുത്ത് വരുന്നയല്ലേ സ്കൂളിലും മദ്രസയിലും എല്ലാംപോയി മടുത്തുവന്നിട്ടല്ലേ ഇച്ചിയേരം ഇരിക്കും ഫോണ് മ്പഴല്ലേ നമ്മള്
ഉം ഇല്ലേ സ്കൂളുതൊറന്നാപിന്നെ ഒഴിവില്ലല്ലോ ഉം
രാവിലെ പോണം വൈകിട്ടു വന്നുകഴിഞ്ഞാ പഠിക്കണം
അതന്നെ ഹോം വർക്കുചെയ്യണം അതനല്ലേപണി അപ്പൊ ഓരിക്കൊരു മടിപ്പാണ് ഉം
പിള്ളേർക്കും മടുപ്പാ അതെയതെ
ഉം പിന്നെ നിങ്ങള് സ്വന്താ സ്വന്തംവീടാ
ആഹ് സ്വന്തം വീടാ
ആഹ് ആഹ്
അമ്മായമ്മ ഒണ്ട് കൂടെ അമ്മ ഉമ്മ ഒണ്ട് ഹസ്ബൻഡിന്റെ ഉമ്മ നിങ്ങക്കോ ആഹ് ആഹ് ആഹ്
ഞങ്ങളൊറ്റക്കന്നെ ആഹ് പുതിയവിടെ
അഹ് അഹ് ആഹ് ഉം പിന്നെ വേറെന്നെ വെള്ളോക്കെ എണ്ടോ വെള്ള
ആഹ് വെള്ളം ഇല്ല വെള്ളൊക്കെണ്ട് വെള്ളം കിണറിലെണ്ട് കൊഴപ്പൊന്നുല്ല.
കിണറുണ്ടോ
ആഹ് കിണറെണ്ട് നിങ്ങക്ക് വെ കിണറില്ല
ആഹ് കൊൽക്കെണറുണ്ട് കൊഴൽ കെണറ് ആഹ് അതീന്ന വെള്ളം പിന്നെ നമുക്ക് കണക്ഷൻ ഹൗസ് കണക്ഷൻ വരും നാലൂസം കൂടുമ്പോ അതും ഉണ്ട് ഉം വെള്ളത്തിന് പാടില്ല കൃഷികളൊന്നും അങ്ങനെയില്ല കോവലുണ്ട് പിന്നെ ചെറിയ ചെറിയ വഴുതന പച്ചപ്പയറ് ആഹ് അങ്ങനെയൊക്കെ ചെറുതായിട്ട് അല്ല നമുക്ക് വല്ല്യ കൃഷിയൊന്നും വാർക്കേടം വാർക്കേടെ മേളില്
ആഹ് ആഹ്.
അല്ലാതെ നമുക്ക് വേറെ സൗകര്യോന്നുല്ല അങ്ങനെ വെച്ച് പിടിപ്പിക്കാനുള്ള പിന്നെ കൊറെ കപ്പ അങ്ങനെയൊക്കെ ഒണ്ട്.
ആഹ്
ഉം ഒള്ള സ്ഥലങ്ങളില് ആകെ ഏഴു സെന്റ് സ്ഥലവേ ഉള്ളു. ആഹ് അതൊള്ളയിടത്തൊക്കെ പിടിപ്പിച്ചട്ടൊണ്ട്.
ആഹ്.
ഉം
ഞമ്മള വീട്ടിലിണ്ടായ ഞമുക്കൊരു സന്തോഷാണ്.
ആഹ് അതെ അതെ അതെ പിന്നെ ഒള്ള എന്താ ചക്ക പ്ലാവ് റംമ്പൂട്ടാൻ, പേര അതൊക്കെ ഒണ്ട്. മൊത്തം മരങ്ങളും ചെടികളും എല്ലാം അതൊക്കെ ഏഹ് ആഹ് അവിടെ അങ്ങനെയാണാ
ഉം ആഹ് ഇവ്ടെ അങ്ങനെ വായ അങ്ങനൊക്കെണ്ട്. അല്ലാ വാഴ ഞങ്ങൾക്കും ഒമ്പതേ ഹാല്.
ആഹ് ആഹ് ആഹ് പറമ്പുണ്ടാ പറമ്പ് അടു
ഏഹ് പറമ്പ് ആഹ് അടുത്തടുത്ത് വീടൊക്കെണ്ട്.
അഹ് ആഹ്.
പിന്ന വെ ഇങ്ങനെ വയലാണ് അപ്പറത്ത് അപ്പൊ പിന്ന അവിടെ ഓല് കൃഷി ഇങ്ങനെ ചെയ്യുവല്ലോ അതൊ‌ക്കിങ്ങനെ കാണും.
ആഹ് അതേ ഉള്ളൂ ഉം ഉം മീനൊക്കെ കിട്ടാറുണ്ടോ അവിടെ?
ആഹ് മീനൊക്കെ കിട്ടും നല്ല വെലേന്ന് പറഞ്ഞേക്കണ്ട്.
ആഹ് ഭയങ്കര വെലയാ നല്ല വെലയാ നല്ല മീനാണോന്ന് അറിയത്തൂല്ലല്ലോ ഇപ്പ ഈ
ഇം ആഹ് അപ്പൊ മീൻ വാങ്ങീ ട്ട് മീൻ ഇപ്പം കൊർച്ചീസായി വാങ്ങീട്ട് ഇപ്പ ചിക്ക മക്കളാരും വല്ലാ മീൻ കൂ ട്ടൂല വല്ല്യ ചെറിയ രണ്ടാമത്തോനെ.
കൂട്ടുവേല
അപ്പൊ പിൻ കൂട്ടൂല മീന്.
അവർക്ക് എറച്ചി മതിയായിരിക്കും ചിക്കൻ മതിയാരിക്കും.
കെണായാ പിന്നെ കൊയ്പ്പല്ല. അപ്പൊ പിന്നെ ഒരാൾ കൂട്ടുമ്പോ പിന്നെ മീൻ വാങ്ങിട്ട് കാര്യുല്ല. ഒരാൾ കൂട്ടാത്തത് ആവുമ്പളെ ആഹ് സ്കൂൾള് പിന്നെ അവ് ഇന്ന്ണ്ടാവും ഭക്ഷണം സ്കൂള്ലെന്നെ. ന്നാലും അവ്ട്ത്തൊന്നും കൂട്ടൊന്നുല്ല ആഹ്. പച്ചക്കറിയൊന്നും തിന്നൂല ഉപ്പേരികളോ ഉം. സ്കൂളില് സാമ്പാർ അങ്ങനെ എല്ലാ റ്റം എല്ലാ കറികളും ഇണ്ടാവും മോര്കറി ആഹ് ആഹ് ഒക്കെ ഇണ്ടാവും. ആഹ്. അപ്പൊ ഇന്നാലും ഇവ്ട്ന്നോൽക്ക് മാണം. കൊണ്ടോവാന് കൂട്ടാനെന്തെങ്കിലും ഉപ്പേരിയായി ട്ടൊ ഓല് പറിം സ്കൂളിൽലെന്നെണ്ട് ഉ പ്പേരിം തൈരും അച്ചാറും ഒക്കെണ്ട്.
ആഹ് ആഹ് ആഹ്.
എന്നാലും ഇവൽക്ക് അതൊന്നും പറ്റൂല അവ്ടെ കെ കടലെ ചെർപയറോ അങ്ങനൊക്കെ ആയിരി ക്കു അല്ലോ അതൊന്ന്പൊ ഓല് തിന്നൂലല്ലോ.
ആഹ് ഇല്ല ഇല്ല ഇവർക്ക് നമ്മക്ക് അമ്മടെ വീട്ടൽത്തെ എല്ലാ പിള്ളേർക്ക് ഇഷ്
ആഹ് അതന്നെ അപ്പൊ എന്തെങ്കിലും പൊര് ആഹ്. കിഴങ്ങ് പൊരിച്ചതോ സോയാബീനോ അങ്ങനെ എന്തെങ്കിലൊക്കെ വാണോൽക്ക്.
ഉം അപ്പൊര് പണിയെല്ലാം രാവിലെ തന്നെ ചെയ്യണ്ടെ എല്ലാ
ആഹ് അതൊക്കാവും ഓല് പോവുമ്പോത്ത്ന്നെന്നെ. ആഹ് സ്കൂൾ ബസ്സ്നെന്നെ പോവല്. ബസ്സ് ഒമ്പതെ അൻമ്പതൊക്കെ ആവും വര്ണെങ്കിൽ.
ആഹ് അപ്പ എല്ലാം കഴിയും
ആഹ് അപ്പോത്തിന് എല്ലും കഴിയും പിന്നെ നമ്മളങ്ങണ്ട് ഫ്രീയാവും
അത് കഴിഞ്ഞായിരിക്കും കൊച്ചിനേ അങ്കമ്പാടി വിടുന്നെ അല്ലെ
ഓല് ആഹ് പത്തെണി ആവും ഓനെ അംഗൽവാടി കാക്കി വരുമ്പോ ആഹ് ത്തണി പത്തേകാലക്കാവും
ആഹ് അന്നേരം അവിടെന്ന് മൂന്ന് മണി വരെ അല്ലേ ആഹ് മൂന്നര വരേ ഉണ്ട്
ഉം
പിന്നെ എല്ലാരുട് കെടന്നോ
ഇല്ല കിടന്നില്ല മൂത്തവൻ മൂത്തവൻ താഴെ റോഡിലോട്ട് എങ്ങാണ്ട് എറങ്ങിപ്പോയി ഇളയ കൊച്ചുണ്ട്
ആഹ് അവൻ പഠിക്കാ ആഹ് പഠിക്കണോ ചോയിച്ചോന്
പഠിക്കൊന്നു അല്ല പുസ്തകം കൊണ്ട് വെച്ചവഴി ഇരിപ്പുണ്ട്
ആഹ് എല്ലോട്ത്തും അതെന്നെ അവസ്ഥ
നമ്മള് കെടന്ന് ഒച്ച വെക്കാണ്ട് സ്കൂളിൽ എല്ലാം എഴുതികോണ്ട് വരും ആഹ് ഇത് പിന്നെ സ്കൂളിൽന്ന് എല്ലം എഴുതിക്കോണ്ട് വരുവേ
ആഹ്
ഒന്നും പഠിപ്പിച്ചില്ലാന്ന് പറയും ഇവിടെ വരുമ്പോൾ ഒന്നും ഇന്നും പഠിപ്പിച്ചില്ല എപ്പൊ ചോദിച്ചാലും അത് പഠിപ്പിക്കത്തേ ഇല്ല
ഉം എഴ്താള്ളെ ഓലവിട്ന്നാണ്ട് എഴുതി പോരും ഉം
എല്ലാം എഴുക്കൊണ്ട് വരും പറയം പറയും നാളെ ഒന്ന് പഠിക്കണ്ട എല്ലാം പഠിച്ചിട്ടാ വന്നേന്ന്
ഉം
പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മാർക്കെല്ലാം ഉണ്ട് കൊഴപ്പൊന്നുല്ല സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടായിരിക്കും വീട്ടി വന്നാൽ തുറക്കത്തൊന്നുമില്ല
ആഹ്
തോന്നിയാ വല്ലപ്പോഴ് നമ്മൾ പേടിപ്പീരൊക്കെ കൊടുക്കുമ്പോ മാത്രം ഒന്ന്
ആഹ്
അതേ ഉള്ളു പിന്നെ അവൻ ഇച്ചിരി നേരം ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ആഹ മാർക്കല്ലാം ഉണ്ട് കൊഴപ്പൊന്നുമില്ല ആഹ് പിന്നെ ആയുള്ളൂ നാലാം ക്ലാസ്സ് അല്ലേ ആയുള്ളൂ അ അ വലിയ വലിയ ക്ലാസ് വരുമ്പോഴാ
ആഹ അപ്പളാണ് പഠിക്കാൻ തോന്നെ ഉണ്ടവ ഇപ്പൊ പിന്നെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉള്ളു വിചാരിക്ക
ഉം പിള്ളേര് തമ്മിൽ വഴക്ക് ഉണ്ടാ
ഓ അതെല്ലേ ഉള്ളൂ
ഹ് ഹ് ഹ് എന്താടോ അത്
ആ അതൊരു മൂന്നാൾ കൂടി ആയാലേ മയക്കേ ഉള്ളു അത് ഒരു ദിവസം സ്കൂളില്ലഞ്ഞാ പിന്നെ ഇവിടെ യുദ്ധാണ്
ആ ഫോണിന് വേണ്ടിയൊക്കെ ഇവിടെ വഴക്ക്
ആ ഇവിടെ പിന്നെ അങ്ങനെ ഫോണ് പിന്നെ വല്ലാതെ ഉപയോഗിക്കൂല അത് പിന്നെ ഞാൻ വല്ലാതെ കൊടുക്കലില്ല ഫോണ്
അ അ ആ
ഫോണിന് പോലെ എന്തെങ്കിലും ഫുട്ബോൾ ഫുട്ബോളന് അന്നോ അങ്ങൻ തച്ചു ഇവ അങ്ങനെ കാട്ടി അങ്ങനെ ഒരു വയക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഓലന്തേ സാധനം ഇവൻ എടുത്ത് സ്കെയിലോ പെൻസിലോ അങ്ങനൊക്കെ എന്തെങ്കിലും ആയിട്ട്
ആ ന്ന ശരി ഞാൻ വിളിക്കാന്ന
ആ ന്നയിക്കോട്ടെ
എങ്ങോട്ടടയിന്
ഏ
നീ എന്നാ സപ്പോ